ആഹ് കേൾക്കാം മഴ പെയ്യുന്നുണ്ടോ?
ഇല്ലേ ഇപ്പല്ല ഉച്ചക്ക് ഉണ്ടായിരുന്നു ഉച്ചക്ക് നല്ല മഴയായിരുന്നു ഞാൻ തിരുമ്പ്ണ സമയത്തൊക്കെ ഇന്നാണെങ്കി കൊ റച്ച് വൈകി തിരുമ്പാനൊക്കെ അപ്പൊ നല്ല മഴ ഉണ്ടായിരുന്നു
വെയിലൊന്നും ഇല്ലാത്തോണ്ട്ലെ
ആഹ് ആഹ്
ഉം ചെടിയുണ്ടോ വീട്ടില്
ആഹ് ഇണ്ട് പൊറത്ത്ന്ന് വാങ്ങണോന്നില്ല നമ്മളെ നാട്ടും പുറത്ത് ത്തൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ചെടികള്
എന്താ ചെടിയാണോ അതോ ഇലകളാണോ അധികം ഉള്ളേ
പൂവുള്ളതും ഉണ്ട് മറ്റ് ഇല മാത്രം ഉള്ളതുണ്ട് ഈ പത്ത് മണിചെടിയൊക്കെ ഉണ്ടാവില്ലേ പല കളറിലുള്ളെ ആഹ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ റോസ് പിന്നെ കടലാസപ്പൂ ഉണ്ടാവില്ലേ
കടലാസ് പൂവോ ആഹ് ആഹ് കടലാസ് പൂവ് ആഹ് ആഹ് ആഹ്
അങ്ങനത്തെ പിന്നെ വേറെ പേരറിയാത്ത പൂക്കളൊക്കെ ഉണ്ട്
ഏഹ് റോസാ മുല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നുല്ല
മുല്ലല്ല റോസ് ഉണ്ട്
ഏതാ റോസ് എല്ലാ കളറും ഉണ്ടോ?
ഇല്ലാ റോസ് ആയിട്ട്ണ്ടാവില്ലേ പിങ്ക് കളറിലുള്ളെ
ആഹ് ആഹ് ഇവിടെ റോസ് എല്ലാം ഉണ്ട് പിങ്കും ഉണ്ട് മറ്റ് റോസെന്റെ കടും ചോപ്പൊക്കെ ഉണ്ട്
ആഹ് ആഹ് ഈ സ്കൂളില് കുട്ടികൾക്ക് പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ എന്താ ചാച്ചാജിയുടെ അപ്പളൊക്കെ ആവശ്യം വരില്ലേ അപ്പണ്ടാവില്ലല്ലോ
ഇവിടെ റോസപ്പൂവുണ്ട് പക്ഷെ അങ്ങനെ ആരും വന്ന് പറിക്കാറൊന്നുല്ല
ആഹ് ഞങ്ങളെയ് ഇപ്പൊക്കെ അവിടിവിടൊക്കെ എല്ലാടത്തും കാണട്ടോ പത്ത് പതിനഞ്ചെണ്ണൊക്കെ വിരിഞ്ഞ് നിൽക്കണു ആ ടൈമില് നോക്കിയാല് ഒരെറ്റണ്ണം കാണൂല
ആഹ് ചില സമയത്ത് നോക്കുമ്പോ ഒന്നും കാണില്ല എല്ലാ സമയത്ത എവിടെയും എല്ലാം ഇണ്ടാവും
ആഹ് നമുക്ക് ആവശ്യള്ള സമയത്ത് ഇണ്ടാവില്ല
ഉം ഉം ഇപ്പ എന്താ മക്കളെ കൂട്ടാൻ പോവാണോ
ആ അതെ അതെ
വൈകുന്നേരത്തെ പലഹാരൊക്കെ സെറ്റ് ശെരിയായി
അതവടെ ഇമ്മപ്പാക്ക് ണ്ടാക്കെച്ചീല് ണ്ടായിര്ന്നു കൊർച്ച് അപ്പൊ ഞാനത് കൊടുക്ക അല്ല ഞ്ഞി ഇണ്ടാക്ക ല്ല
ഉം ഉം ഇനീം പിള്ളേര് വെരുമ്പോ രുദ്ധായിരിക്കൂലേ ഉം ഞ്ഞി വൈകുന്നേരാവണം യുട്ദ്ധോന്ന് മാറി ഇതാക്കണെങ്കി
ആഹ് ഇഞ്ഞൊരു മൈ ആറ് മണി ഒക്കെ ആവണം
ഏ അപ്പം ഹസ്ബന്റെവടെ ജോലി
ഹസ്ബന്റ് ഇവിടെ നാട്ടില്ണ്ടേ മീൻ കച്ചോടാണ് അത് കയ്ഞ്ഞാ ഓട്ടോർഷോണ്ടും പോകും
അ ഉച്ചവെരെ മീ ഉച്ചവെരെ പോവോ
ആ ഉച്ചവെരെ മീൻ കൊണ്ടോകും അത് കയ്ഞ്ഞാ പിന്നെ ചോറയ്യൊക്കെ കയ്ഞ്ഞാല് ഓട്ടർഷോടാൻ പോം
അപ്പൊ ഉച്ചയ്ഞ്ഞിട്ടോടുമ്പൊ ഓട്ടർഷക്ക് ഓട്ടം കിട്ടോ
അവടെ പോയി ഇങ്ങനെ നിക്കും ചെൽപ്പ കിട്ടും ചെൽപ്പ കിട്ടൂല അല്ലെങ്കി അറിണോലൊക്കെ ഇങ്ങനെ വിളിക്കും അങ്ങനെയൊക്കെ
എങ്ങനെ അപ്പൊ കുക്കിങൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണോ
കൊഴപ്പല്ല
അല്ല അങ്ങനെയല്ല നമ്മ നമ്മള് യൂട്യൂബ് നോക്കിട്ടാണ് അതോ സാധനൊക്കെ ക്കങ്ങനെ ചെയ്യാ
എങ്ങനെ അറിയാത്തത് യൂട്യൂബില് നോക്കും അറിയണതങ്ങനെ ഇണ്ടാക്കും
ആ എന്താണ് അഭിപ്രായം പറയാ കുക്കിങൊക്കെ ചെയ്തിട്ട് അവര്
കൊഴപ്പല്ല അങ്ങനെ വെല്യ ടെസ്റ്റിലൊന്നും ണ്ടാക്കാനൊന്നറിയൂ
അന്നാലും ഈ പരിധി വരെ നമ്മള് ഇണ്ടാ
അതെ അതെ ആഹ് അതൊന്നും കൊഴപ്പല്ല ബിരിയാണിം മന്തീം ഒക്കെ ണ്ടാക്കും
മന്തിണ്ടാക്കോ
ആഹ്
ഏയ് യു യൂട്യൂബ് നോക്കി ണ്ടാക്കോ
ആഹ് ആദ്യം യൂട്യൂബിലോക്കി ഇപ്പ യൂട്യൂബൊന്നും വാണ്ട പ്പങ്ങനെ തനിയെ ണ്ടാക്കും
എ എങ്ങനെണ്ടാക്കുന്നത് പർഞ്ഞെരാൻ പറ്റോ
ആഹ്
ന്നാ പറയൂ
നമ്മള് ചിക്കന് മസാല ഏഹ് മൊളക്പൊടി, മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ കളറ് പിന്നെ എ ഇത്ണ്ടാവൂലെ മാഗി ക്യൂബ്
ഉം
അതും പിന്നെ ചെറിയ ജീരകും എ ക്യാപ്സിക്കണ്ടാവില്ലേ
ആഹ് ആഹ്
അതും പിന്നെ വലിയുള്ളീം ഒക്കെട്ട്ട്ട് മന്തി മസാലൊക്കെ ഇട്ട്ട്ട് ഇതാക്കാ മിക്സെയ്തെക്ക
ആഹ് എന്ന
കൂടുതല് നമ്മള് മസാല പെരട്ടീട്ട് വെക്ക്‌ ആണെങ്കി അത്രയും നല്ലതാണ്. ഇല്ലെങ്കി ഒര് ഒരു മണി ക്കുറേലും മസാല ഇതാക്കി വെക്കാ. ആ എന്നിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്ക നല്ല കട്ടി അടി കട്ടിയുള്ളരു. പാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്ക.
അടുപ്പെല്ലേ നമ്മള് ഫ്രൈ ചെയ്യ. ഉം
പിന്നെ ഞമ്മള് പ്രൈസ് ഉണ്ടാക്കൂല്ലേ.
ആഹ്
ഉം റൈസ് ഇണ്ടാക്കുമ്പോ ഞമ്മള് ഒണക്ക നാരങ്ങഇണ്ടാവുലേ.
ആഹ്.
അതും പിന്നെ പട്ടയും, ഗ്രാമ്പും. പിന്നെ കുറച്ച് നാരങ്ങനീരും ഒക്കെ ഒഴിച്ചിട്ട്.
ഉം
വസുമതി റൈസ്. ബസ്മതി റൈസ് തന്നെ ആണോ എടുക്കല് അ ഇതാക്കിട്ട് തെളക്കുമ്പോ. ഞമ്മള് അരി ഊറ്റിട്ട് എടുക്ക. എന്നിട്ട് പിന്നെ ഈ ചിക്കൻ പൊരിച്ചത് അത അയില് ഇട്ടിട്ട്. ഏ മേലെ പച്ചമുളക് ഉണ്ടാവില്ലേ.
ഉം.
ഉം പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്ക എന്നിട്ട്. ചെറിയൊരു പാത്രത്തില്. കനല് ഇണ്ടാവുല്ലെ ആ, ആ ചോറിന്റെ അവിടെ ചെറിയൊരു പാത്രത്തില് ഒരു. കനലിട്ടിട്ട് അയ്ക്ക്‌ എണ്ണ ഒഴിച്ചിട്ട് അത് മൂടി വെക്ക. എന്നിട്ട് കൊറച്ച് കയ്ഞ്ഞ് തുറന്നാല് ആ പൊകടെ മണക്കണ്ടാവില്ലെ മന്തി.
ഞാൻ മന്തി പുറത്തുന്നേ കഴിച്ച ഇണ്ടാക്കി കഴിച്ചിട്ടില്ല.
ആഹ് അങ്ങനെ വരും. എന്നിട്ട് പിന്നെ സെർവെയ്യാം.
അപ്പൊ മന്തി ഉണ്ടാക്കാൻ എള്പ്പാണോ? റിസ്ക് ആണോ?
എളുപ്പാണ്.
ഈ നമ്മള് ബിരിയാ ബിരിയാണി ഒക്കെ ണ്ടാക്കലേ.
അത്ര പണിയില്ല. ബിരിയാണിക്ക് പറഞ്ഞാ ഉള്ളീം ത ക്കാളി ഇതൊക്കെ വാറ്റി ണ്ടാക്കി ത്പ്പോ ആ പണിയില്ലാ.
ആഹ് ഇന് ഉള്ളീം തക്കാളിന്നും വേണ്ട റൈസിന്?
കാപ്സിക്കം അങ്ങനയല്ലാ അയ്ലാകുമ്പോ കൊറെ ഉള്ളീ തക്കാളിയൊക്കെ വേണല്ലോ ഇതില് കാപ്സി കോം പിന്നെ വല്ല്യള്ളീം കുറച് ഇട്ടാ മതി. ക്യാപ്സിക്കോം.
ഏ ക്യാരറ്റ് ഒന്നും വേണ്ട?
ഇല്ല അതൊന്നും വേണ്ട.
അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സംഭവങളൊന്നും.
ആ അതൊന്നും വേണ്ട.
ഏ അപ്പൊ സിംമ്പിള് പരിപാടിയാണല്ലോ.
അതെ സിമ്പിൾ ആണ്. പിന്നെ നമ്മള് കളറും ഫുഡ് കളറും മഞ്ഞപ്പൊടിയുംമ്പാടെ വേറെ, വേറെ. പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട്.
എഹ്
ലാസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം. റൈസുമ്മെ തൂവി കൊടുക്കണം. എന്നാലേളു ആ മഞ്ഞ മഞ്ഞെമ് റെഡും ആ മറ്റുള്ള കളർല്ലേക്കാരം മന്തി അങ്ങനെ കിട്ടുള്ളു.
ആഹ് അപ്പ സിമ്പിൾ പരിപാടിയ.
സിംമ്പിൾ ആണ് വേകം കഴിയും. ബിരിയാണിന്റെ അത്ര പണിയില്ല. ഉം
ബിരിയാണിക്ക് ഒരു മണിക്കോ രണ്ട് മൂന്ന് മണിക്കൂർ എന്തോ പരിപാടില്ലേ?
ആഹ് ആഹ് കുട്ടികളെ സ്കൂൾ ബസ്സ് വര്ന്ണ്ട്.
ഏഹ് വന്നോ? ഏഹ് എല്ലാരും അയ്ല് തന്നെ വര്യാ.? കറിച്ചൂറാണോ? കണിച്ചൂറാണോ? മിണ്ടാണ്ടിരിക്ക്‌. എല്ലാരും ആയി തന്നെ വരുവോ?
ആഹ്
അപ്പ എറക്കാണോ അതോ അവര് എറക്കി തരോ
എറക്കി തരും
ഏഹ് ബുദ്ധിമുട്ടാവോ?
ഇല്ലല്ല ആ ഓലെറങ്ങിപ്പോയി.
ഉം അപ്പിന്നീ പിള്ളേരെ ബാഗൊക്കെ പിടിക്കണ്ടേ?
ആ ചെറിയത് രണ്ടാളും തെരലില്ല ബെഗോലന്നെ എടു പിടിക്കലാണ് വല്ല്യോളു മാത്രത്തെലുള്ളു ഓളെ ബാഗ് പിന്നെ നല്ല കനണ്ടാവും ഇന്നിപ്പോ മൂന്നാളും തന്നിട്ടുണ്ട്
ഏഹ് മൂന്നുപെരാരാ ചേച്ചി രണ്ട് മക്കളും ഉം അപ്പോ ഒരാള് വന്നില്ല?
മറ്റോര്താ ഞങ്ങള് വീട്ടക്ക്എത്തി അഞ്ച് മിനിറ്റ് കയ്യുമ്പോത്തെന് വരും ഓൻ വേറെ ബസ്സില ഓന് വലിയ സ്കൂളിലാണ് ഇവര് ചെറിയ സ്കൂളിലാണ്.
അപ്പൊ ചേച്ചിയും രണ്ട് മക്കളും ഒരു സ്കൂള് തന്നെയാ?
ആഹ് ആഹ് ഈ ഇതില് നാല് വരെ ഉള്ളൂ അപ്പൊ ഇബള് നാൽലാണ്. മറ്റോന് അറാംക്ലാസിലാണ്.
ആഹ് അല്ല അപ്പാ ചേച്ചിക്ക് എടക്കെടക്ക് പോയി നോക്കിയാ മതിലൊ ച്ചെ അനിയമ്മാരെ.
ഇല്ല സ്കൂളില്ന്ന് പറഞ്ഞ്ട്ട്ണ്ടെങ്കി ഉസ്കൂളില് സ്ഥലം ഇല്ലാത്തോണ്ട് എന്താച്ച ചെറ്യോരെ ക്ലാസ്സ് മദ്രസേലാണ് ഇടക്ക്ണഹ് അവടന്ന് കൊറച്ച് പോരണം.
ആണോ?
ആഹ് ഈ സ്കൂള്ല് സ്ഥലം ഇല്ലാത്തോണ്ടേ. കെയ്റ്റ്ണ് ഇണ്ട് ഇപ്പ മേലക്ക് കെയ്റ്റ്ണ് ഇണ്ട് അപ്പനി കൊല്ലം കൊണ്ട് പൂർത്യാവോന് അറീല.
ഉം ഉം അപ്പ തന്നെ ഏയ്ക്കെജി, യുകേജി, കയ്യല്ലോ
അതെ ഇത് ഫുള്ളാ അത് തൊടങ്ങീക്കുണൂ ക കയ്യാനയിക്ക്ണോ എന്താന്നറിയില. കഴിഞ്ഞാസം തൊടങ്ങീക്കുണു. അപ്പൊ ഇനി ഈ വർഷം കഴിയുമ്പക്ക്ന് തീരാനാവോന്നറിയില്ല.
ഉം തീർന്ന ഇതായി അവരെ അങ്ങോട്ട് ആക്കിയാമതിയല്ലോ.
ആഹ്
അപ്പൊ പിന്നെ ചേച്ചിക്ക് പോയി പിള്ളേരേം നോക്കാം അയിന്റെ ടെൻഷനൊന്നും വേണ്ടല്ലോ.
അത് പറ്റോ അല്ലാം ടെൻഷനൊന്നുംഇല്ല അവടെ ആയമാരും ടീച്ചേഴ്സ്മാരൊക്കെണ്ടല്ലോ.
അത് ശരിയാ പിന്നെ എന്തേലും ആവശ്യുണ്ടങ്കി അവര് പെട്ടെന്ന് വിളിക്കോല്ലോ.
ആഹ് അപ്പ പിന്നെ അങ്ങനത്തെ കൊഴപ്പല്ലല്ലോ. നമ്മക്ക് മെസ്സേജ് അയക്കും വിളിക്കൊക്കെ അയിനൊക്കെള്ളെ സൗകര്യംണ്ടല്ലോ.
ഉം അതൊണ്ട് നമ്മള് രക്ഷപ്പെട്ട്.
ആഹ്.
എങ്ങനെ?
പിന്നെ അമ്മ അങ്ങട്ട് വന്നിലാ
അമ്മയോ
ആഹ്
അമ്മ കടേ അമ്മ കടയ്ല് പണിക്ക് പോവുന്നെയാ ആറേകാല് ആറരെക്കാ എത്തണങ്ങി ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ റേഞ്ച് ല്ല കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ ഹലോ ഹലോ അത് കൊണ്ട് വയ്ക്ക് ഹലോ കേക്കുന്നില്ലല്ലോ